ഹലോ ഹലോ ഏഹ് ആഹ് എന്തൊക്കെ ണ്ട് സുഖാണോ?
സുഖ സുഖായിട്ട് പോകുന്നു.
ഉം പിന്നെ വീട്ടില് മക്കളൊക്കെ സുഖായിട്ട് ഇരിക്കണ്ടല്ലോ.
ഉം മക്കളൊക്കെ സ്കൂൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലേ. അല്ലാ. ആഹ് അതിൻ്റെ കളിയിലിതിലൊക്കെ ആയി ആണ് പിന്നെ നല്ല മഴ വരുന്നുണ്ട് ഇവിടെയൊക്കെ. അങ്ങടൊക്കെ മഴണ്ടോ?
മയ കുറവാണ്. മൂ മൂടി നിക്കാണ്. കൊ റവാണ്. ഈവിനിങ്ങൊക്കെ ഉണ്ടാവും. നല്ല ഇടിം മയക്കയിട്ടുണ്ടാവും
ആഹ് ഇടിയാ പേടില്ലേ ഇടിയാണ് പേ
ഇടയാണ് പേടി ആഹ് ആഹ് ഇടി ഇവിടെ അടുത്താണ്ന്നാള
ഇപ്പൊ നാല്സം മുന്നേ ഇപ്പ ആഹ് നാലു പേര് മരണപ്പെട്ടില്ലേ അതെ ആഹ് അതെ പേടിയാണ് ഞ അയിന്റെ ഒരു കാലാണിപ്പോ
ഉം
മയ വന്നാല് അങ്ങനെ പ്രളയോ അതോന്നും അതൊന്നും ഇല്ലാതെ നിക്കട്ടെ
ഉം മഴ കൂടിയാലും ചൂടായാലും ഒക്കെ പ്രശ്ന
ആഹ് ഒക്കെ പ്രശ്ന അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മറ്റേ സൂര്യാഘാതം ചൂടറിയ അങ്ങനെയിരിക്കും ഏത ഏത കൂടാനും കുറയാനും വയ്യ ആഹ് അതെ ആഹ്
സ്‌കൂളിലോടുള്ള സാധനങ്ങ
ഫുഡക്കെ ആയോ ആഹ് സ്‌കൂളിത്തെ സാധനങ്ങളൊക്കെ വലിയ മോൻ വാങ്ങിയിട്ടുണ്ട്
ഉം എത്ര പേരുണ്ട്
ങ്ങൾ എത്ര പേരുണ്ട്
ആഹ് മക്കൾ മൂന്നു പേരുണ്ട്
ഉം ഏത് ക്ലാസ്സില പഠി
മൂന്ന് പേരുണ്ട് മോൻ എട്ടാം ക്ലാസ് ആണ് കാണ്
ഉം
രണ്ടാമത്തെ മോള് രണ്ടാം ക്ലാസ്സ് ചെർത് ചെർത് എൽ കെ ജിലാണ്
ഉം
ഉം പിന്നെ വേറെത്താണ് എന്റെ മോന് അഞ്ചാം ക്ലാസ്സിലോട്ടാണ് മോൾ ലോട്ടാണ്
ഫുഡോക്കെ ആയോ
ആഹ് ഫുഡോക്കെ ആയിട്ടുണ്ട്
ആഹ് എന്താ കറി കറി എന്താ
കറിയൊന്നും തൽ ഉമ്മ നാത്തുനൊക്കെ ഇവിടെ ക കല്യാണത്തിന് പോയതാണ് അപ്പൊ ഞാന് സുഖമല്ലാതെ കെടക്കാരുന്നു ഞാൻ പ്രത്യേകിച്ചന്നും ഉണ്ടാക്കണ്ടാ പറഞ്ഞതേന് അപ്പൊ ഉപ്പേരി ഉണ്ട് മീൻ ഉണ്ട്
ആഹ് അതെ
പിന്നെ വേറെന്താണ് ഉം ഉം വീട്ടിലെല്ലർക്കും സുഖാണോ വേറെ ഹസ്ബൻ്റ്നൊക്കെ എന്താ ജോലി
ആഹ് സുഖാണ് ആഹ് സ്കൂൾ തുറക്കാറായി ഇനിപ്പോ പനിയും അതിന്റെ ഒരു കാലാണല്ലേ വരുന്നേ
ആഹ് ഹസ്ബൻ്റ് ന് എന്താ ജോലി
ഹസ്ബൻ്റ് ഇവിടെ കാടേല് വർക്ക് ചെയ്യാന്
മക്കളെന്തേ
മക്കള് രണ്ടാമത്തെ മക്കൾ ഇവിടെലെർന്നു അവള് ആഹ് മോള് വടെ ല്ലാരുന്നു അവള് പിന്നെ രണ്ട് പെരുന്ന് ന്താണ് ചെലപ്പോ ഒരാള് ചി ചി ഒരാക്ക് പറ്റൂല അങ്ങനെക്കെ പ്പം
ഉം ഉം സ്കൂളൊക്കെ തുറന്നില്ലാവൂല്ലേ സാധനൊക്കെ വാങ്ങിച്ചാ
ആഹ് അതെ ആഹ് സാധനങ്ങള് പിന്നെ അവ കൊറേക്കെ വാങ്ങി ഉം ഇനിയൂണ്ട് പ്പ പെരുന്നാളും തൊക്കെ ആയില്ലേ പേ സംഖ്യാ അയിന് വേണല്ലോ ഡ്രസ്സ് എടുത്തിട്ടില്ല
ഡ്രസ്സൊക്കെടൂ ത്തോ ചോയിക്കാ
തലേ ദിവസം ആഹ്
ഉം
അങ്ങനെയക്കെയാണ് പിന്നെ ഇവടെ നല്ല മഴരുന്ണ്ട്
സ്ഥാപനത്തിന് വർക്ക്ലഉം ആഹ് ഇവടെ ഇപ്പൊ തൊറന്നിട്ട്ണ്ട് നല്ല വെയില്ലണെ ഇല്ല ഇപ്പൊന്ന് വെയിലായിട്ട്ണ്ട് ഞാൻ പോ ഉം
ആഹ് വെയിലായാ അലക്കെതൊക്കെ ഒണങ്ങാനും തൊക്കെ ഒരു സ് ഇതാണല്ലേ
ഇവിടെമ്മ തേങ്ങ അഹ് തേങ്ങ വെട്ടിട്ട് ഇണ്ട് അത് രണ്ടു ദിവസം ചൂട് തട്ടാതെ ഒന്ന് കളർ മാറി പറ്റ്ണ്ട്
അയ് ശരി ഈ മയത്തൊക്കെ ആവുമ്പല്ലേ നമക്കൊരു ഇതാണ് സമാധാനണ്ടാവില്ല ആഹ് അതെ സമാധാനണ്ടാവില്ല അറിയാ കാരണം മഴ അങ്ങനെ എപ്പഴാ അറിയില്ലല്ലോ
ഉം
പിന്നെ അത് കൊണ്ട് ആഹ് കൊ ഞങ്ങളൊക്കെ ഇവടെ കൊണ്ടോയി കൊണ്ടോയി കൊടുക്കലാണ് അങ്ങനെ ആകുമ്പോ പിന്നെ നമ്മള് വേ കൊണ്ടേ കൊടുക്കും അവിടെ മില്ലില്
ഉം
ഞമ്മളൊന്നു അറിയണ്ട പിന്നെ
അവര് ഒണക്കീറ്റ് തരൂല്ലേ ഒണക്കിയിറ്റ് എണ്ണാക്കീട്ട് തരും
ആഹ് അതാകുമ്പോ സമാധാനാണ് ഞങ്ങളവടെ അങ്ങനെ കൊട്ത്ത്ക്ക പ്പൊ ഞങ്ങള് വെട്ടിയേന്റെ പിറ്റേ ദിവസന്നെമഴ അന്നന്നെ മഴ പെയ്തു വന്നു അപ്പൊ ഞങ്ങക്കൊരു സമാധാനം ഇഞ്ഞി എന്താവും ന്നറീല പിന്നെ ഇവടെ എന്റെ നാത്തൂന് ഇവടെ പ്രസവിച്ചടക്കെണ് അപ്പൊ അതിൻ്റൊക്കെ ത് തെര തെര ക്ക്ലായിരുന്നു അപ്പം പിന്നെ അഹ് വേഗം കൊടുത്തയച്ചു എത്യാലും ഉം വെളിച്ചെണ്ണക്കായി റെഡി ആയിണ്
ഉം ഇവടെ ഞാന് എന്റെ വീട്ടിലേ വെക്കേഷൻ
ട്ടൂറും കാര്യങ്ങളൊക്കെ പോയിരുന്നോ
ട്ടൂറ് പോ ഞങ്ങള് ഒന്ന് ഇവിടന്ന് ഇവടെ ഉമ്മീ ഏഹ് ശിഷ് ഏട്ടത്ത്യെളൊക്കെ പ്പാടെ ഞങ്ങള് മം മ്പുറം വരെ ഒന്ന് പോയി കടലൊക്കെ കാണാന്ന് കരുതീട്ട്. കടല്ന്റെ അടുത്തെത്ത്യപ് ഭയങ്കര ഇടി മഴക്കെട്ടോ
അഹ് ശരി അഹ് അഹ് ആഹ് നമ്മുക്ക് വീട്ടിലെത്താനയിക്കും. അപ്പൊ നമ്മക്ക് ആഗ്രഹം.
ആഹ് കുട്ട്യേളൊക്കെ നല്ല പ്രതീക്ഷയോടെ പോവേന്ന്. അപ്പോണ് അവിടെ വെച്ചിട്ട് അവടെ അടൽ തീരത്ത് എന്താ അവിടെ സെക്യൂരിറ്റി ഇണ്ട് അയാള് പറയണ്ട് കടൽക്ഷോഭാണ് ആരും കടന്റെ അടു ത്ത്ക്കൊന്നും പോനോ പോവാൻ പറ്റൂല്ലന്നൊക്കെ പറ്ഞ്ഞിട്ട്.
ആഹ് പേട്യാ ഒട്ക്കും പോയാലും പേട്യാണ്. ആഹ്
അതാ പിന്നെ ആണുങ്ങാരുല്ല ഒക്കെ സ് സ്ത്രീകളാണ് ഞങ്ങള് ഉം ഞങ്ങളെ കൂടെ സ് ആണുങ്ങളൊ ഒക്കെ ഇണ്ടെങ്കി ഒരു ധൈര്യണല്ലോ ഞങ്ങള് പെണ്ണുങ്ങൾ മാത്ര ത്രേ ഒള്ളു ഇന്റെ ബ്രദറ് ആങ്ങള ഇവിടെല്ല അവന് പൊറത്താണ്. സൗദിയിലാണ്. പിന്നെ ഞങ്ങള് നാല് ശിസ് റ്ററ് എഹ് പെണ്ണുങ്ങളാണ് ഇള്ളത്. അപ്പ ഞങ്ങള് നാലു പേരും കൂടി പോയ
ആഹ് നമുക്കൊരാ ആ പുരുഷന്മാരമ്മളൊപ്പം ഇണ്ടാവാ സമാധാനാണ്. എവിടേക്കാ നിക്കണ്ട് കേറണ്ടേന്നൊക്കെ അവ അവര് പറഞ്ഞ് തരുമ്പോ അയിൻ്റെപ്പം പോയാ മതി.
ആഹ് ബ്രദറ് വണ്ടി വിളിച്ചിട്ട് അതില് ഞങ്ങള് പോയി. അവിടെ എത്തീട്ട് അങ്ങനെ നേ
ക്കളാണുല്ലത്.
ഞങ്ങള് അഞ്ച് പേരാ അഞ് അഞ്ചു പേര ഒരു ബോയ്സും ഒരാണും ഒരാ ആങ്ങളിം നങ്ങള് നാല് പെങ്ങമാരാണ് ഞാനും മൂന്നാമത്തെ ആളാണേ. ഒരനിയത്തിണ്ട് അവൾക്ക് രണ്ട് മ ക്കള് ഇൻക്ക് രണ്ട് മക്കള് ഏട്ടത്ത്യോൾക്കൊക്കെ ഒരാൾക്ക് വല്ല്യ ആൾക്ക് മൂന്ന് രണ്ടാമത്തെ ആൾക്ക് നാല് മക്കള്ണ്ട്. ഇങ്ങളെ വീട്ടില്
ആഹ് ആഹ് ഇന്റെ വീട്ടില് നാല് പെൺമക്കളാണ്
ഉം ഇതുപോൽ തന്നെലെ
ഏഹ് ആഹ് പിന്നെ ആഹ് ഉം ആ ആ ആൺമക്കളില്ല ആൺമ ക്കളിലാര ഉം
ആഹ് ഉം ഹസ്ബൻഡിൻ്റെ വീട്ടിലാരക്കെ ഇള്ളേ
ഇബടെ ഹ് എളെച്ചന്മാരും മൂത്തച്ഛന്മാരൊക്കെ ഇണ്ട്. ആഹ് എളേച്ഛനും മൂത്തച്ഛന്മാരും നാത്തൂന്മാരൊക്കെ ഇണ്ട്. വീട് തറപ്പണി ആഹ് വീ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്.
ഉം ഞങ്ങള് രണ്ട് വീട് പണി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് ഹൗസ് ഫാമിംഗ് ചെയ്യ യ്യണംന്ന് കരീക്ക. അതിന് പെയിന്റ് അടിക്കാണ്ട്. ചെറിയ പണികള്.
അതെ
അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടില് അവര് ഹ്. ഉം രണ്ട് മക്കളെന്നെ ഒള്ളു ഹസ്ബൻഡിൻ്റെ വീട്ടില്. ഉം ഒരാ അഹ് അനിയൻ ഇണ്ട്. അവര് വൈഫുണ്ട് ഞങ്ങള് ഒരുമിച്ചായിരുന്നു കല്യാണം വന്നേന്.
ആഹ് ആഹ്
ന്നെഅവർക്കും അവർക്കും മൂന്ന് മക്കളുണ്ട്
ഉം
പിന്നെ ഞാന് ഒരു സ് സ്ഥാപനത്തില് ഓണ് ഓൺലൈനി ലായിട്ട് വർക്കയ്യണ്ട്
ഉവ്വ്ലേ ഏഹ്
ആഹ് വിചാരിക്കണ്ട് കൊറെ ആയി വീടൊക്കെ കയറ്റി വെച്ചിട്ട് കൊല്ലങ്ങള് കൊറേ ആയി വീടൊക്കെ വെച്ചിട്ട് സാവാധാനം മാറാന്ന് കരുതീട്ട് ഇങ്ങനെ കടൊന്നും ഇങ്ങനെ സാവധാനം പോവാൻ കരുതി ട്ടാണ് വേറെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നു ഇല്ല
ബുദ്ധിമുട്ടൊന്നും ഇണ്ടാവാതെ നമ്മള് അതിനനുസരിച്ച്
ഉം ഉം ഉ
അല്ല അവരുടെ ആയിക്കിട്ടിയ നമ്മളെ കുട്ടികൾക്കും നമുക്കൊരു സമാധാണ് സമാധാനമാണ്
ഉം ഉം കൊറെ ആയി കായറ്റി വെച്ചിട്ട് കൊല്ലങ്ങള വർഷങ്ങളായി നെലം പണിന്നെ കഴിഞ്ഞിട്ട്
പോയിട്ടുണ്ടാവൂല
ഉ പോയിട്ടില്ല എന്തക്ക പണികൾ കഴിഞ്ഞിട്ട് പോവും പോവാന്ന് കരുതിട്ടാണ് ഇപ്പൊ സാധനത്തിനൊക്കെ നല്ല വിലയാണല്ലോ കോണിക്ക് പിടുത്തം വെച്ചിട്ടില്ല അതിനൊ ഒ നല്ലറേറ്റ്ണ് ഇപ്പൊ ഇരുമ്പിനൊക്കെ നല്ലറേറ്റാണ്ന്ന് പറഞ്ഞത് അപ്പൊ ഇപ്പൊ യുദ്ധം കാരണം
വർഷന്തോറും വില കൂടു അല്ലേ
ഉ ഉ യുദ്ധം കാരണം പിന്നെ ആഹ യുദ്ധം കാരണം പിന്നെ എന്താ ഇരുമ്പിനൊക്കെ നല്ല വില കൂടിട്ടുണ്ടന്ന് പറഞ്ഞിട്ടെ ഇനി അത് കൊറയുന്ന മട്ടൊന്നുല്ല ഉം അതൊന്ന് അമര്ൽ അല്ല രണ്ടു മാസം കൊണ്ട് അപ്പൊ ഞാൻ ആ ഹസ്ബന്റ് നോട്‌ പറഞ്ഞ ഇനി അത് താവൂല ഞമ്മക്ക് ഇപ്പ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പറയണന്ന് പറഞ്ഞേനു അത് ഇനി പെട്ടെന്നൊന്നും ശരിയാവൂല്ല നമ്മൾ ആദ്യത്തെ ലെവലിലോട്ട് എത്തൂല
ആ ഹസ്ബൻഡ എന്താ വ ചെയ്യണ വർക്ക്
അവര് ആന്ധ്രയിലാണ് ആന്ധ്രാപ്രദേശില് ജോലി ചെയ്യാണ്
അപ്പൊ നിങ്ങളെ നിങ്ങള് മക്കള ഉണ്ടാവകുള്ള വീട്ടില്
ആഹ എല്ലാ ഞാന് ഇവിടെ എന്റെ വീട്ടിലാണ് ആഹ എന്റെ വീട്ടിലാണ് ഹസ്ബൻന്റെ വീട്ടിലേക്ക് ഇന്ന് പോവണം ഹസ്ബൻഡന്റെ വീട്ട്ക്ക ഇന്ന് പോണംന്ന്റ പത്ത് ദിവസൊക്കെ ആയി എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ മദ്രസ് സ്കൂള
എപ്പോഴും മാ വരിഎക്കുലേ മാസങ്ങൾക്കോ
ആ ഇപ്പൊ വന്ന് പോയിട്ട് പതിനഞ്ച് പത്ത് ദിവസം ആയിട്ടുള്ളൂ പതിനഞ്ച് ദിവസത്തിന് വന്നേന് ഇനി ഹസ്ബൻഡന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിക്കാണ്
അ ശരി ആ അയിന്റെ ഒരുക്കത്തിലയിക്കൂലേ
ഉ അതിന്റെരുക്കത്തിലാണ് സാധനങ്ങളൊക്കെ ഞാന് ഓൺലൈനി ക്ലാ സെടുക്കണ്ട് അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവണ്ട് ഹസ്ബൻഡന്റെ അമ്മ അമ്മ വിളിച്ചിട്ട് നാളെ വന്നാ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ മോൻക്ക് ഇവിടെ കളിക്കൻ ആരുല്ലായിട്ട് അവന ഇന്നന്നെ പോണം
മക്കൾക്ക് അവിടെ എത്തേണ്ടി വരും ഞമ്മള് നമ്മളെ മക്കൾക്ക് നമ്മള് ട്ട് ത്ര അല്ല കളിക്കാനൊക്കെ ആളുണ്ടെങ്കിൽ കുഴപ്പുല്ല പിന്നെപ്പോ സ്കൂൾക്ക് ബുക്കും പുസ്തകങ്ങളും തൊക്കെ വാങ്ങിച്ചോ
വാങ്ങിച്ചുട്ടോ ന്നാ ഓക്കെട്ടോ ഓക്കെന്നല്ട്ടോ കോള്